കണില്ല്യെ
ആഹ് കേൾക്ക്ന്ന്ണ്ട്
ഉം അപ്പൊ കലാരൂ
എൻസ് അതെ അതെ കലാരൂപങ്ങള് നമുക്കറിയാം നമുക്ക് ഒരുപാട് കലാരൂപങ്ങള്ണ്ട് പഴേ കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ കലാരൂപങ്ങള്ണ്ട് ഇന്നും പഴേ കലാരൂപങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി ഇള്ള പരിപാടികളും നടന്നോണ്ടിരിക്ക്യാണെന്നറിയാം ഇപ്പോ കലാരൂപങ്ങളെ കുറിച്ച് തന്നെ പഠന മേഖലയില് ആയാലും കൂട്തല് പഠനങ്ങള് മുന്നോട്ട് വെരുന്നത് കൊണ്ട് അതിന്റെ നിലനിൽപ്പ് നമുക്ക് കൂടുതല് കാലത്തേക്ക് കൊണ്ട് വെരാൻ നും അതുപോലതന്നെ വെരും തലമുറയിലേക്ക് കലാരൂപങ്ങളെ കുറിച്ചിട്ട്ള്ള അറിവ് പകരാനൊക്ക ഇത് സഹായിച്ചിട്ട്ണ്ട് അങ്ങനെന്നെല്ലേ
അതെ അതെ കേരളത്തിന്റ സ് സമ്പന്നമായ സംസ്കാരത്തിന്റെ ഒരു ഭ കലാരൂപങ്ങളെ പലേ കലകള്ണ്ട് അനുഷ്ഠാന കലകള്ണ്ട് ദൃശ്യകലകള്ണ്ട് നാടൻ കലകള്ണ്ട് അ അതേപോല ശാസ്ത്രീയ കലകള്ണ്ട് പലപലേ പലെ ഹ് തെരത്തിലുള്ള കലകളണ്ട്ലെ
അതെ അതെ അതെ ഇപ്പൊ ആഹ് അതെ അതെ ആഹ് അതെ അതെ അങ്ങനെ കലാരൂപങ്ങ കലാരൂപങ്ങളെ കുറിച്ച് പറയാണെ അയ്ന്റെ ആഹ് വേഷവിധാനം അതേപോലെ തന്നെ അതിന്റെ ഓരേ ചടങ്ങ്കൾ അതുപോലെ തന്നെ ആണ് തില്ത്തെ ഗാനാലാപനം അങ്ങനെ ഇള്ള കൊറെ കാര്യങ്ങള് നമ്മള് എടുത്തു പറയേണ്ട കാര്യ അത് എനിക്ക് തോന്ന്ണു എന്താന്ന് വെച്ചാ കലാരൂപങ്ങളെ വ്യത്യസ്ത ആക്കുന്നതും അത്തരത്തിലുള്ള പ്രത്യേക തരം വേഷവിധാനങ്ങള്അല്ലെങ്കിൽ ഗാനങ്ങള് അല്ലെങ്കിൽ അതിന്റെ രംഗാവതരണം അതൊക്കെ തന്നെ നമുക്ക് ക്ക് വ്യത്യസ്ത ആക്കുന്ന ഘടകങ്ങളായിട്ട് കണക്കാക്കേണ്ടതാണ് ആഹ് ഉം അതുപോലെ തന്നെ ഇപ്പൊ ആചാരത്തിന്റെ പൊറത്തായാലും
അതെ ആഹ് ഓരോര്ത്തരും ഇതിനൻസരിച്ചുള്ള കല